ഹലോ കേക്കുന്നുണ്ടോ
ആ കേ
എവിടെ നിങ്ങള് ഭയങ്കര ട്രിപ്പിലാണെന്ന് തോന്നുന്ന് സ്റ്റാർ ബസൊക്കെ കണ്ടല്ലോ
ആഹ ഞങ്ങ ട്രിപ്പ് മൂടാണ് ഞങ്ങിപ്പില്ലെ മൂന്നാർ എത്തി റിസോർട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്ക
ആഹാ ആരൊക്കെണ്ടപ്പം
ഞങ്ങ എന്റെ ഫാമിലി ഇണ്ട് പിന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് ആ ഫാമിലി ആയിട്ട് ആ ഫ്രണ്ട്സും ഫാമിലിയും എന്റെ ഫാമിലിയും ഉണ്ട് ആ സുഖാട്ടിരിയ്ക്ക്ന്ന് സുഖോട്ടിരിക്കണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അല്ല ഇത് കഴിഞ്ഞിട്ട് വേണം ഓരോ ഇനി അത് കയിഞ്ഞിട്ട് തെന്മല ഡാം ഉണ്ട് പിന്നെ ഓരോ ഡ കാണാൻ പറ്റണ കുറെ സ്ഥല ഊട്ടി കൊടൈക്കനാൽ ഓരോ സ്ഥല പോവാൻ പ്ലാനിട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് നല്ല ട്രിപ്പിലാണ് എന്തായാലും അടുത്ത ആഴ്ച സ്കൂൾ തുറ തുറ അതിന് മുമ്പായിട്ടുള്ള ട്രിപ്പ് മോഡാണ്
ആഹാ ഇതെങ്ങനെ നിങ്ങ പാക്കേജ് എടുത്താ പോയത് ല്ലെ ഇനി നിങ്ങള് തന്നെ
ഇല്ലില്ല ഞങ്ങാനെ ഇപ്പോ വണ്ടി വണ്ടി ഞങ്ങാനെ എടുത്ത് ട്രാവലർ ഫുഡും കാര്യങ്ങളും അത്യാവശ്യം സാധനങ്ങ കരുതിയിട്ടുണ്ട് ഗ്യാസും കാര്യങ്ങളും ചെറിയ കുറ്റി ആ പിന്നെ അതുപോലെ തന്നെ കുറച്ചരി അതെടുത്തിട്ടുണ്ട് അത്യാവശ്യം കെട്ടോ അല്ലെങ്കി ഞാൻ പുറത്തുന്ന് മേടി ശെരിക്കും പിന്നെ ആ റിസോ എടുത്തിട്ടുണ്ട്
കൊള്ളാം അല്ല അപ്പൊ നിങ്ങേ ഇവിടുന്ന് പോണേനും മുന്നേ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തോ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടാണോ എങ്ങനെയായിരുന്നു
ഇല്ലില്ല എന്റെ ഫ്രണ്ടിന് അവിടെ പരിചയമുണ്ട് എന്റെ ഫ്രണ്ട് വഴിയാണ് അവിടെ റിസോ റിസോർട് ബുക്ക് ചെയ്ത് നല്ല ഒരു റിസോർട് കഴിക്കണ നല്ല ഫുഡ് നല്ല കിട്ടണ അങ്ങനെ ന അറിയാലോ അവർക്ക് അപ്പൊ എന്റെ ഫ്രണ്ട് വഴിയാണ് അതിന് പരിചയമുണ്ട് ആഹ് ആഹ് നല്ലാട്ടാ നല്ല കാ നാന്നൊരു രുവസം കൊണ്ട് നമുക്ക് ഇനി വരുമ്പോ പ്രാവശ്യം അടുത്ത പ്രാവശ്യോ നമുക്ക് പോകാലോ ഇത് പെട്ടെന്നാണ് പ്ലാൻ ചെയ്ത് ഫ്രണ്ട് എല്ലാം കൂടി പിന്നെ പൈസ അങ്ങാട് ലോൺ ത്ത് കട കൊടുത്തെല്ലാം മേടിച്ചാ പോണെ
ആ ശരിയ ട്രിപ്പൊക്കെ പോകുമ്പോ നമ്മൾ അങ്ങനെയല്ലേ എപ്പൊ എപ്പോഴും പ്രാരാബ് പറഞ്ഞിരിക്കാ ലേ എടക്കക്കേ ട്രിപ്പൊക്കെ പോണം അതേ ആ അതെ അതെ അതെ പിന്നെ ഞാൻ ഇന്നാളൊരു സ്റ്റാറ്റസ് കണ്ടില്ലേ എന്താ ഒരു നിങ്ങള് ണ്ടാണന്ന് തോന്നണു കസിൻ ആണോ ഒരു ടൂറിസ്റ്റ് ട്രാവൽ ഏജൻസി തുടങ്ങിയത്
ആ അതെ അതെ ക കസിനാണ് കസിനാണ് അത് ബാംഗ്ലൂർ ആ ഹുസൂർ ഹുസൂറിലാണ് അതിന്റെ ഓഫീസ്
ഓഫീസ് ആ
ഞങ്ങളുടെ കസിൻ തന്നെ എന്റെ അനി എന്റെ ചേച്ചിടെ കസിൻ എന്റെ ചേച്ചീട വകയില ചേച്ചീടെ കെ തിയാണ് തുടങ്ങിയെക്കണ
ആ ഓ അങ്ങനെ അപ്പൊ എങ്ങനെ ആണല്ലേ ഇപ്പൊ വിദേശത്തോട്ടൊക്കെ എല്ലാടത്തും ഉണ്ടോ ആണല്ലേ അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനേ സ്റ്റാറ്റസ് ഇട്ടത് കണ്ടായിരുന്നു ഒന്ന് ചോദിച്ചു നോക്ക് നമുക്ക് ഒരു വിദേശ ട്രിപ്പ് ഒക്കെ പോകാം. അപ്പൊ എങ്ങനെ പാക്കേജ് എങ്ങനേണ് അവിടെ റൂമ് ഫുഡ്
ആഹ് ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്ത് തരും എന്ന് പറഞ്ഞാ ഈ പാക്കേജ് ഉൾ എല്ലാ ഉൾപ്പെടേക്കും ഈ അവര് എമൗണ്ട് വെച്ചേക്കണ എല്ലാം ഇൻക്ലൂടായി രിക്കും. ട്രാ ട്രാവലിങ് എല്ലാം ആഹ് സിംല അങ്ങനെ ഓരേ സ്ഥലങ്ങളിണ്ട് ഇങ്ങന കുളുമല എന്ന് പറയണ സ്ഥലമുണ്ടല്ലൊ കുളിമലാലിയ എന്താണ് എനിക്കറിയില്ല പിള്ളെ ആഹ് കൊച്ചു പറയും എനിക്ക് വായി കിട്ടൂല ആഹ് അത് പിന്നെ സിംല ആ മലേഷ്യ വിയറ്റ്നാം സ്ഥലങ്ങള്
സ്ഥലങ്ങള് കൊണ്ടോവുവല്ലേ ആഹ്
കാണിച്ചിട്ടെണ്ട് പ്ലെയിൻ വഴിയെങ്കി പ്ലെയിൻ വഴി അല്ലെങ്കില് ഒരേ റൂട്ടില്ലേ കപ്പൽ മാ അങ്ങനെ ഓരോ ഷിപ്പ് വഴി അങ്ങന കുറേ ഹതിൽ തന്നെ കാണിച്ചിട്ടെണ്ട്.
ആഹ് കൊള്ളാം ആ എന്നാലും കുഴപ്പൂല്ല ഒരൂ വിദേശ യാത്രെങ്കിലും പോണം എന്നൊരാഗ്രഹം. പോ പോട്ടെ ഒന്നുമല്ലെങ്കിലും ഒരു നമ്മുടെ ലക്ഷദ്വീപ് എങ്കിലും പോകണ്ടേ. ആ അത് ഞാൻ പോയ ഞങ്ങള് ലക്ഷദ്വീപ് പോവാന്നൊക്കെ പറഞ്ഞിരിക്കണേന്ന് ഞങ്ങളെ ചേ അപ്പ പർഞ്ഞു ആഹ് അബടെ നമക്ക് എന്തോ പെർമിറ്റ്‌ അങ്ങനെന്തോക്കെയോ വേണം ഇങ്ങനെ ഏജൻസികളാണെങ്കിലും നമ്മള് ഒന്നും അറിയണ്ടല്ലോ അവര് ചെയ്തോളും എല്ലാം അപ്പ പറ്റിയ ഒര് ഏജൻസിനെ കൊണ്ട് ആഹ് മാൾഡിവൈസ് അല്ലേ ആഹ് അത് ഞാൻ കേട്ടേണ്ട് അത് എവിടെ കറക്റ്റ് അറിയില്ല. മാ ഇൻങ്ങനെ കേട്ട്ണ്ട് ഒര് പാട് പേര് സെലിബ്രീറ്റീസ് ഒക്കെ പോണ സ്ഥലങ്ങളല്ലേ അങ്ങനെ
താല്പര്യ ഇണ്ടെങ്കി പറയട്ടോ ഇപ്പൊ കമ്മിഷ അടിച്ച് മാറ്റാമേ ചോയിക്ക് ഏ അപ്പൊ നിനക്കെന്താ കമ്മീഷ ക്കെന്തരാന്ന് പറ ശരിയാ ചോയി പക്ഷെ ഇത്രയും എമൗണ്ടെന്ന് പറയുമ്പൊ ചാ അപ്പൊ എന്താലും സൂചിപ്പിക്കേ ചോയിക്കാ അപ്പൊ എന്തേലും നമ്മക്ക് റേറ്റ് കൊറച്ചും കിട്ടുവേം ചെയ്യും അപ്പൊ റേറ്റിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തരികേം ചെയ്യുവാ
ആ പരിചയൊളള കൊഴപ്പില്ല ഇപ്പൊ ദേ ഞങ്ങള് ജസ്റ്റ് യ്ത് തന്നാ മതി
ആ അതെ അതെ എന്താ ബഡ്ജറ്റ് എങ്ങനെയാണ് പിന്നെ മോളുണ്ട് ചെറിയ മോള് അപ്പൊ അയ്ല ആ ആ ഇപ്പൊ ചെറുതിന് ഏ ഒന്നര മൂന്നേ മുക്കാൽ വയസ്സ്
ആ ഒരു മോളൊളളൂ അല്ലേ
ആ ഒരു മോളൊള്ളൂ അപ്പൊ ഇയാളെ കൊണ്ടു പോവുമ്പയെ പഴു ആരേലൊകെ പോവുമ്പം അസുഖങ്ങളായിരിക്കുന്നു പ്പൊ ഇയാളെ ഒന്ന് ഡോക്ട്റെ കാണിച്ച് സെറ്റാക്കി ആ സമയ ക്കലർജിയൊക്കെയൊള്ളോണ്ടേ അലർജിയും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ അതിന്റെ ഇതൊക്കെ നോക്കിയിട്ട് വേണം പോവാനാ എവിടേലും പോവുമ്പോ ഞങ്ങക്ക് പേടിയാ
ആ എല്ലാം ആ മരുന്ന് കൊണ്ട് ആ കൊച്ചിനെ നോക്കണല്ലോ കാണാറുണ്ടല്ലോ ഈ വേറെ രണ്ട് ഒരു ആൺകുട്ടി പെൺകുട്ടി അതാണ് ആരാണ്
ആ ആൺകുട്ടി ഒരെണ്ണം എന്റെ ചേട്ടന്റെ മോനാ അത് ഇവളായിട്ട് ഒരു പത്തു മാസത്തേക്ക് ആ ആ ആ അത് ഇവിടത്തെ എന്റെ ഹസ്ബെൻഡിന്റെ ഏ ചേട്ടന്റെ മക്കളാ രണ്ടുപേരുണ്ട് മൂത്ത ആൺകുട്ടി രണ്ട് വെ മൂത്തതാൺകുട്ടി എളയത് പെൺകുട്ടിയാ
പെൺകുട്ടി ആ ആ ആ അപ്പൊ അവര് വീട്ടില്ണ്ടല്ലേ ആ ആ അപ്പൊ അവര് ആ അവര് ഇവിടലെ ഇവിടത്തെ വീട്ടിലല്ലേ
ഇല്ല അവര് ഇവിടെ അല്ലാ അവര് കളമശ്ശേരില് വീട് വെച്ച് താമസിക്ക ചേട്ടനൊക്കെ വീട് വെച്ച് മാറി താമസിക്കാണ് അവര് വിടെയാ താമസിക്കുന്നെ ഇല്ല ഇതന്റെറെ ഹസ്ബൻ
ആ ഹസ്ബൻന്റെ സ്വന്തം വീടല്ലേ ഹലോ
ഹലോ ആ സ്വന്തം വീട് ഹസ്ബൻഡ് സ്വന്തം വീടാ ആ ഹലോ കേക്കുന്നുണ്ടാ അതെ അതെ സ്വന്തം വീടാ ഹലോ സ്വന്തം വീടാ ആ ആ പിന്നെ എന്തായി അവിടുത്തെ
ആ ഇവിടാ ഞങ്ങൾ ഇപ്പാ എല്ലാരും ഉണ്ട് ഇപ്പൊ ഞങ്ങ ഇപ്പൊ രണ്ട് വർഷത്തോളം ആയി ഈക്കത്തേക്ക് മാറി താമസിക്കണം നേരത്തെ താഴെലൈനെ കൂട്ട കൂടും പോയിന്ന് ഇപ്പ പൊക്കത്തേക്ക് ആ് താഴ അനിയനും ഭാര്യയുണ്ട് ആഹ് വെച്ചി പൊക്കത്തേക്ക് നമ്മ താഴത്തുള്ള പോലെ തന്നെ രണ്ട് മുറി ഒരു അടുക്ക കളഓരാ
ആ സെയിം തന്നെ അത് കൊള്ളാല നല്ലൊരു ഐഡിയ ആണ മോളോട് താമസിക്കുന്നത്
ആ താഴ്ത്തെ വീട്ടിൽ വന്നിട്ടില്ലേ പണ്ട്
ആ ആ വീട്ടിലെ ഞാൻ വന്നേ മോളിലോട് താമസിച്ചത് എനിക്കറിയില്ലായിരുന്നു താഴെ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാരും ഉള്ളപ്പോ അപ്പെ അനിയനെയും ഭാര്യനെയക്കെ കണ്ടിട്ടു ണ്ട് ആ അപ്പൊ ഞാനടു നിങ്ങള് വീട് വെച്ചത് എനിക്കറിയില്ല ഞാൻ വരാ ഒരു ദിവസം വരാംട്ടാ അപ്പൊ ഞാനവിടുത്തെ വേറെ വീട് മേടിച്ചു മോകളിലോട്ട് പണിത് വെച്ച് താമസിക്കുകയാണ് അത് കൊള്ള നല്ലൊരു ഐഡിയാണ് അതെ അതെ
അ താഴെ സൗകര്യം കുറവാണ് പറഞ്ഞാൽ ഒരു ഒരു മുറി രണ്ട് മുറിയ ഉഉള് പിന്നെ അപ്പച്ചനും അമ്മേ കിട അവര് ഹാളിലാരിക്കും കിടക്കണെ അപ്പൊ നമുക്ക് അവർ ബുദ്ധിമുട്ട്
അതും ബുദ്ധിമുട്ടാണ് പ്രായമുള്ളവരില് ആ ശരിക്കും അങ്ങനെയാണ് അമ്മ മാ താമസം
ഇപ്പയെ ഞാൻ പറല് ഇപ്പൊ ചെറുതുംഉണ്ട് മൂത്തത് ഉണ്ട് മൂത്ത പെണ്ണ്കൊച്ചാണ് അപ്പോ അതിന് കിട പ്രൈവസി
ആഹ ശരിയ ചെറിയാ കുട്ടിയ നമ്മളതും നോക്കണം പിന്നെ എപ്പോഴും അങ്ങനെ അങ്ങനെ അതെ അതെ സ്നേഹമാണങ്കിലും നമ്മൾ അങ്ങനെ മാറി താമസി നല്ലത് അതാ എന്റെ ശരി അങ്ങനെ അപ്പൊ ഇപ്പൊ എന്താ നിങ്ങള്
അര സോക്കിന്ന് ഇപ്പൊ ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു വെള്ള അപ്പോം ചിക്കൻകറി നമുക്ക് പല പല ഉണ്ട് ഇപ്പത്തന്നെന്ന് പറ ഇ ഇന്ത്യ ആധുനിക ആണേ ഈ വെയിൽ കൊണ്ട് ഇപ്പൊ പുറത്തെ ഇവിടത്തെ ക്ലൈമറ്റ് കൊഴപ്പമില്ല എന്നാല ഇടക്ക് ഇ തലവേദനയവനുണ്ട് ചുവ ഇടക്ക് ഈ യാത്രയുടെല്ലാം വരുമ്പോളേ തലവേദനഎടുക്കണുണ്ട് അപ്പൊ മരുന്ന് ആ കയിക്കണ്ടുണ്ട് എപ്പോളും ഉണ്ടാവും
ആണല്ലേ ഡോളോണ്ട് ആ എനിക്കും വരും തലവേദനക്ക് വെയിലത്ത് നോക്കാൻ പറ്റില്ല ബാക്കിക്ലൈമറ്റ് ഭയങ്കര ചൂട് പറ്റില്ല എനിക്ക് തലവേദന കണ്ണ് കണ്ണിന്റെ അവിടൊക്കെ കണ്ണിൽനിന്നക്കങ്ങനെ വെള്ളമൊക്കെ ഒഴുകി ഭയങ്കര ബുദ്ധിമുട്ടാ സൺ ഗ്ലാസ് വച്ചേരെ അത് ന ഒക്കെ ഭയങ്കര നാണമാണ് നമ്മുടെ ഇവിടെ സൺ ഗ്ലാസ് വെച്ചോന്നും നടക്കാറില്ലല്ലോ പക്ഷേ അതൊന്നും കണ്ണിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അത് വച്ച് നടന്നേ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയുന്നു
അത പക്ഷെ ആൾക്കാര് വിചാരിക്കുമ്പോ
ആഹ നമ്മള് അതെ അതെ അതെ ഷോ കാണിക്കണ മാതിരി ആയിരിക്കും അതെ അപ്പൊ പ്ലെയിൻ ഗ്ലാസ്സ് മേടിക്കാൻ ക അല്ലെങ്കി അത് ഫ്ലക്ട് ചെയ്ത് പോണത് സൂര്യപ്രകാശം
ആഹ പ്ലെയിങ് ക്ലാസ് ആ അപ്പൊ അത് കൊഴപ്പമില്ല ആൾക്കാര് സാധാരണ നോർമൽ ക്ളാസ് ആണെന്ന് വിചാരിക്കും
അപ്പ അത് കണ്ണ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് വേണം ഗ്ലാസ് യൂസ് ആ അത് ശരിയാണ് പിന്നെ വെയിലിന്റെ മാത്രമല്ല കേട്ടോ അതെ വെയിൽ മാത്രമല്ല നമ്മുടെ മൊബൈയിൽ ഫോൺ യൂസ് ഈ ബ്ലൂലൈറ്റ് അടിക്കുവല്ലോ കണ്ണിനക നമുക്ക് ബുദ്ധിമുട്ടാ അപ്പൊ അതും ഫോണൊ ഒക്കെ നോക്കുമ്പോ നമുക്ക് യൂസ് ചെയ്യാനും നല്ലതാ
ഏത് പ്ലയിങ് ക്ലാസ് അല്ലേ
അതെ അതെ പ്ലെയിങ് ഗ്ലാസ് വെക്കുന്നത് നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ കണ്ണ് ഭയങ്കര ഡീഹൈഡ്രേഷൻ വരും
ആ പിന്നെ അത് പിന്നെ ഇപ്പോ ഇപ്പൊ കാണിച്ചില്ലെങ്കി പിന്നെ പോകുന്നന്തോറും ബുദ്ധിമുട്ടായിരിക്കും വേണമെങ്കിൽ ബുദ്ധിമുട്ടും അപ്പൊ താമസിയക്കാതെ കൊണ്ട് കാണിക്ക് കാണിക്കട്ടാ
ആ അതെ അതെ അതെ ഇ ഇ ഇതായിട്ട് നിങ്ങൾ നേരെ എങ്ങോടാ പോണത്
ഞാൻ നേരെ ഏർ ഊട്ടിക്കായിരിക്കും ഊട്ടിക്കയക്കും ആ അത് വൈകിട്ട് ഉള്ളിൽ റിസോർട്ട് ഒഴിഞ്ഞിട്ട് വൈകിട്ട് അങ്ങട് ഊട്ടി ആ വഴി പോകും അപ്പൊ എന്തായാലും രാത്രി ആവുമ്പം എത്തുമ്പോ നമ്മുടെ മുറി ഓൾറെഡി അങ്ങനെ ബുക്ക്
ബുക്ക് ചെയ്തിട്ട് ചെല്ലണം അപ്പൊ അത് വിഷയോല്ല അതെ അതെ അപ്പൊ അത് ചെല്ലുമ്പം
സഖോട കടക്കന്നും നോക്കണ്ട നോക്കാൻ നിക്കണ്ടല്ലോ അപ്പൊ ഈ ഈ ട്രാവലർ എന്ന് പറഞ്ഞ ഈ ഇയാൾക്ക് എല്ലാ സ്ഥലവും അറിയ ട്രാവലർകാരനെ ഫ്രണ്ട് മണയാ മിക്ക എപ്പോഴും ഞ ഇപ്പോപോവുമ്പോ ഈസി ചെന്നെ വിളിക്കുള്ളൂ അടുത്തള കട്ടാ ത
ചേട്ടതന്നെയ ആണല്ലേ അപ്പൊ ഈ ഒരാള തന്നെയാണോ ഓടിക്കുന്നത് അല്ലെങ്കി മാറി മാറി ഓടി രണ്ടു പേരുണ്ടോ രണ്ടു പേരുണ്ട് ആ അപ്പൊ ഒരാൾ ഉറങ്ങുമ്പോ ഒരാൾക്ക് ഓടിക്കാലല്ലേ ആഹ ശരി ശരി സ്ട്രെസ് കൊടുക്കാൻ പറ്റില്ല അങ്ങനെയാണ്
ആ അവിടെ വേറാ നെയെയയില ഇ ഇതേ പ്രോബ്ലം നാട്ടിലിൻഡ പറയണ്ടേ ഇപ്പ
ആഹ് അത്യ്യ ഭയങ്കര ചൂടാണ് ചൂടുണ്ട് എന്നാ മഴയുണ്ട് അപ്പൊ രണ്ട് കാലാവസ്തെമ് കൂടെ വന്നിട്ട് വയ്യ ഭയങ്കര അസുഖങ്ങളാ തൊണ്ടവേദന പനി അങ്ങനെയൊക്കെ കാരണം രാവിലെ ചൂട് രാത്രിയാകുമ്പോ തണുപ്പ് അത പട്
അങ്ങനെ ആ ആ കാലാവസ്ഥ മാറി മാറി
ആ്മ ഉവ്വാ ബുദ്ധിമുട്ടാ കൊച്ചിനെ പ റ്റണില്ല അവള ഇതൊക്കെട്ടേ ഇങ്ങനെ ഇതായിട്ട് വരുന്നേ ഉള്ളു
ആഹ് ഇപ്പൊ കൊറച്ചെരുമ്പേ വിളിച്ചള്ളു വീട്ടീന്നെ അപ്പൊ അവിടെ നല്ല പോരിഞ്ഞ ചൂടാന്ന് പറയണ്
ആഹ് അവിടെ ഇരിക്കാൻ അവിടുണ്ണ്ടാവൂലോ ഭയങ്കര ചൂട ല്ലാടത്തും ചൂട് ഭയങ്കര കൂടുതല ആഹ ചൂടിനൊരു കുറവൂല്ല അതെ അതെ ആ നിങ്ങക്ക് പിന്നെ തണുപ്പായിരിക്കും അവിടെ
തണുപ്പായിരിക്കും നല്ല തണുപ്പാണ് നല്ല ആ ഒരു അഞ്ചുമണി നാല മണിമുതലേ കോടെ ഇറങ്ങനയാണ്
ശിവല് മൂന്നാറും പോയിരുന്നാ മതിയായിരുന്നു ഇവിടുത്തെ ചൂട് സഹിക്കാണ്ടല്ലോ
അതെ ഞാനേ ഫുഡ് കഴിച്ച കഴിഞേ ഒന്ന് കായികായിക്ക് ട്ടാ പിന്നെ വിളിക്കാ ട്ടോ ഓക്കെ ആ ശരിയെന്നോ